ആഹ കേൾക്കാവിനെ കേൾക്ക് ല്ലേ എന്തെക്കെ വർത്താനം സുഖല്ലേ? ഉം എന്താ പരിപാടി.
വെറുതേ ഇരിക്ക.
ആ ഫുഡൊക്കെ കഴിച്ചോ? ആയോ?
ആ ആയി കഴിച്ചിട്ടില്ല.
എന്താ ചോറും കറിയൊക്കെ എന്താണ്?
ആ ആ ഫിഷ് കറി.
ആ
വെജ്റ്റബിൾ കറി.
ആ
ഓ പാചകക്കെ അവിടെ കഴിഞ്ഞോ.
പാചകം കയിഞ്ഞ് ക്ണ് പാചക കഴിഞ്ഞ് ണേ ചോയിച്ചാ കറി ഒന്ന് തൂമിക്കാന്ണ്ട് ഞ്ഞ് മീൻ പൊരിക്കാന്ണ്ട്. മീനൊക്കെ മസാലേ ച്ച് ച്ച ക്കാണ് ഞങ്ങള് പിന്നെ കഴിക്കാൻ നേരത്തേള്ളൂ പൊരിക്കാ ചൂട് ന്റെ ആൾക്കാര കറി കുമ്പളങ്ങയും പരിപ്പും വെച്ച്ക്കണ് അഹ് കട് ക ർക്ക ണ്ണം ഇങ്ങൾക്കെന്താ കറി?
മുരിങ്ങ കായ് പരിപ്പും.
ആ. എന്ത് മീന കിട്ടിയേ?
മീന് മത്തി.
ആ. പിന്നെ മഴയൊക്കെ ണ്ടോ ന്നട്ട്?
ഉം ഇന്ന് മഴ കുറവ്ണ്ട്.
ആ ഇന്നലെ കണ്ടേന് ആരിക്കൂലേ? ഉം ആ ഇവിടെ മഴയില്ല വെയ്ലും ല്ല രണ്ടും കെട്ടഅവസ്ഥ
ആ അഹ് ശരി.
ഉം എന്നിട്ട് വീട്ടിലാരൊക്കെണ്ട് പാചകം ചെറുതായിട്ടെക്കെ ചെറുതായിട്ടക്കെല്ല നമ്മളാവശ്യങ്ങൾ ചെയ്യും.
ആ ഈവനിങ് സ്നാക്സ് എന്തെങ്കിലും അറിയോ?
അറിയാ രസല്ലെന്നും ഞാനൊക്കെ യൂട്യൂബിലൊക്കിയാട്ടെ ഇണ്ടാക്ക്ണ എന്തെങ്കിലുക്കെ സാധനം ണ്ടെങ്കില് ഞാൻ ഇങ്ങനെ അട് ചോക്കും. ഇത് വെച്ചിട്ട് എന്താഇണ്ടാക്കന്നക്കെ അങ്ങനെ ണ്ടാക്കലാ
നല്ല ഈസി ള്ളത് പറാൻപറ്റിയത് എന്തെങ്കിലും അറിയോ?
അങ്ങനെ ഇപ്പ എന്താ ള്ളത് അങ്ങനെ ചോയിച്ചാൽ ഒന്നും ക്കെ ഓർമ്മൊന്നും വരൂല എ എന്ത് ട്ടാങ്ങള് ഉദ്ദേശിക്ക് ണേ
ഞാനിപ്പോ നമ്മളെ വീട്ടിലുള്ള ര് സാനങ്ങള് ബ്രെഡ് മുട്ട അങ്ങനൊക്കെ വെച്ചിട്ടുള്ളേ ഉം. ആ മധുരമുള്ളത് കുട്ടികൾക്കിഷ്ടം മധുരമുള്ളത്
ആ ആ. ഉവ്വ നേന്ത്ര പഴക്കെ ണ്ടോ?
ആ നേന്ത്രപ്പഴണ്ട് നേന്ത്രപ്പായട്ട് ഒരു പിന്നെ തേങ്ങ ഓയല് ചെത്തിട്ടിട്ട് അല്ലെങ്കില് മൈദപ്പൊടിക്ക് നേന്ത്ര പയം ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് തേങ്ങ കൊത്താക്കി ഇടൂല നമ്മള ഈ ഉണ്ണി പ്പതിന് ക്കെ ഇടുന്ന പോലെ അതുപോലെ ഇട്ടിട്ട് ഇത് മിക്സ് ചെയ്തിട്ടും മൈദപ്പൊടി കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിട്ട് പൊരിച്ചിട്ട് നല്ല ടേസ്റ്റ് ആണ്.
ആ ഞാനല്ലാതെ അങ്ങനെയല്ലാതെ ലഡ്ഡു ണ്ടാക്കി നോക്കിക്ക്ണ് പഴം കൊണ്ട്.
ആ.
അത് നല്ല ടേസ്റ്റിയ പഴ
ആ.
ആ. പിന്നെ ട്രിപ്പ് ഒക്കെ പോവലുണ്ടോ?
ട്രിപ്പ് പോവലിണ്ട് ഇടക്കിടക്കും പോയി ഇപ്പൊ കുറവാണ് പോവല് ഞെ ഹസ്സന്റെ ഉം ഫ്രെണ്ട്സ് ഒക്കെ ഇവിടുണ്ടെങ്കി അങ്ങനെ പോവും എന്നല്ലാതെ ഒറ്റക്ക് പോന്നില്ലാര ഇഷ്ട
ലാസ്റ്റ് എടുക്ക
ലാസ്റ്റ് ഞമ്മൾ മൈസൂര് പോയി ആ ഫ്രണ്ട്സായിട്ടും പോയി അയിന് ശേഷം പിന്നെ ഫാമിലിയായിട്ടൊരു പരിപാടി പിന്നെ അവിട ഒരു കുടീരിക്കല് അയിന് അങ്ങനെയും പോയി
അ ശെരി
ഫ്രണ്ട്സായിട്ട് പോകുമ്പോ പിന്ന നമ്മളഅവിടെ സ്റ്റേ ചെയ്യുഅല്ലോ
ആ സ്റ്റെ
ഉം അ പിന്നെ നിങ്ങളൊക്കെ പോവലില്ലേ
മ് വീട്ടിലാരൊക്കെയാണ് ആ എനിക്കോ തോന്ന പിന്ന യാത്രന്നോട് ഭയങ്കര ഇഷ്ട ഇനിയിപ്പോ എവിടെങ്കിലും എറങ്ങിയിട്ടില്ലെങ്കിലും ഇങ്ങനെക്കെറങ്ങിയാ മതി
ആ
ഉം നിങ്ങടഷ്റ്റാണ്
ആ എനിക്കു അങ്ങനെ തന്നെ യാത്ര ഭയങ്കര ഇഷ്ടാണ് ലാസ്റ്റ് പോയത് ആലപ്പുഴ ബോട്ടില് ഹൗസ് ബോട്ട്
അ അ
ഫെബ്രുവരിയില് അത് കഴിഞ്ഞ് പിന്നെഏ ഈടെ ഒരു ബീച്ചി പോയി കോഴിക്കോട് ഏപ്രിൽ ഉം പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ മഴയിതൊക്കെ തുടങ്ങി സ് സ്കൂളും കുട്ടികൾക്ക് സ്കൂളും ഇതൊക്കെ ആയിട്ട് പിന്നെ കാര്യായിട്ട് മഴയിതൊക്കെ രണ്ടാള്
ഉം ആണും പെണ്ണും
ആ ഉണ്ട് രണ്ടു ഉണ്ട്
ഉം ചെറിയ കുട്ടിയ
ആ ഒരഒരാള് എട്ടു വയസ്സാവണു ഒരാള് അആറു വയസ്
ആ രണ്ടാളും സ്കൂ ഉം
നിങ്ങള് യാത്ര ചെയ്തിയിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ
എനിക്ക് മൈസൂര് ഇഷ്ടായിക്ക്ണു പിന്നെ ഊട്ടി പോയിക്ക്ണു
ഊട്ടിയിലിപ്പോ ഞാൻ കഴിഞ്ഞാ അ പത്ത് മാസം അ എട്ടു മാസമായി
അവിടെ കാര്യായിട്ട് ഒന്നുല്ലല്ലോ
ഞങ്ങള് പിന്നെ പോവാണെന്ന് പറഞ്ഞന്ന ഊട്ടി അല്ലെങ്കിൽ വയനാട് അങ്ങനെയൊക്കെ പോ ഓള്
ആ വയനാട് ഞാൻ പോയിട്ട് കുറേ വർഷായി എട്ട് വർഷായി അ
മ് ഞങ്ങള ഹണിമൂണേന്നെ അവിടേയന് എല്ലാരും
ഉമ്മ ഉപ്പ ഹസ്ബൻഡ്
ആ പിന്നെ തറവാട്ട് ആണേ വേറെ പോയാ ആ ഉം മുത്തച്ചി ല
ആഹ മുത്തച്ചിണ്ട് വേറെ വീട്ടില
അ അ ഒര ഒരെ മുത്തശ്യോ
ആഹ് ഒരാള് ഒര് പെങ്ങളും
നിങ്ങക്കാരൊക്കെ ഇണ്ട്
എനിക്ക് ഉമ്മഉപ്പ ആങ്ങളാ അനിയത്തി
മ് പെ ഓലക്കെ കല്യാണം കഴിഞ്ഞ
ആ അനിയത്തി കല്യാണം കഴിഞ്ഞു
അ അങ്ങനെ നിങ്ങളെ കല്യാണംകഴിഞ്ഞിട്ടിന്നെക്കെത്ര വർഷായി
പത്ത്
ആ ക്ക്‌ലേ ഹസ്സിനെന്താ ജോലി
നാട്ടിലെന്നെയാ
ആ ബിസിനസാ ആ ബാങ്കില് ലേ ആ എന്റെ ഹസ്സ് ബാർബറാന്ന്
ആഹ് അത്ശെരി
പിന്നെ
പിന്നെ സുഖം ഇന്നീവനിങ്ങിന് സ്പെഷ്യല് എന്താണ്ടാക്ക്അ
ഉം ഞങ്ങക്കങ്ങനെ ചായ കുടുക്കുന്നാൾക്കാരല്ല ആരും ചായ കുടിക്കൂല പിന്നെയും കുടിക്കാണെങ്കിൽ ഹസ്സൊക്കേ കുടിക്കൂളൂ എന്തേലൊക്കാട്ടി ഇപ്പെന്തെങ്കി കുടിക്കണന്നല്ലാതെ അല്ലാതെ കുടിക്കൊന്നുല്ല അപ്പങ്ങനെ എനിക്കെന്തെങ്കിലും ഏ ഇല്ലല്ല എനിക്കെന്തെങ്കിലും കടിയൊക്ക്ണ്ടാക്കാ നമക്കുണ്ടല്ലോ എടക്കൊരു ആഗ്രഹം അങ്ങന്ണ്ടെങ്കില് ണ്ടാക്കും എന്തെങ്കിലെക്കങ്ങന്ണ്ടാക്കും അങ്ങനല്ലാന്നല്ല ഡെയ്ലി ലി അങ്ങന്ണ്ടാക്കൊന്നുല്ല പിന്നെ പല നമുക്ക് കുട്ടികള് പോകാനും വരാനൊന്നുല്ലല്ലോ പിന്നെ ചെറിയ കുട്ടിയല്ലെ ഓൻ ചോയിക്കാനുആയിട്ടുല്ല അത് വേണം ഇത് വേണം പറഞ്ഞിട്ട്
ബിരിയാണി ഇണ്ടാക്കുവോ
ഉം ബിരിയാണിയൊക്ക്ണ്ടാക്കും
ഉം
ബിരിയാണിയും നെയ്ച്ചോറൊക്ക്ണ്ടാക്കും ആഹ് ഇഷ്ടാണ് മന്തി പിന്നങ്ങ്ണ്ടിഷ് ശെരിക്കണ്ടെക്സ്പീരിയൻസായിട്ടില്ല ഇണ്ടാക്കും യൂട്യൂബിലോക്കിയ്ണ്ടാക്കും പക്ഷേണ്ട് എന്താ പറയാ നമ്മള് കടയിന്നൊക്കെ കഴിക്കണ ആ ഒരു ടേസ്റ്റിലങ്ങ് കിട്ട്ണില്ല
ആഹ് അത്ശെരിയാ മന്തി നമ്മള്ണ്ടാക്കുമ്പൊ ആ വാങ്ങി ക്ക്‌ണ ടേസ്റ്റാവില്ല അതില് അജ്നമോട്ടയും അങ്ങനെ ടേസ്റ്റ് കൂട്ടാനുള്ളതൊക്കെ ചേർക്കും
ആഹാ ഇങ്ങള്ണ്ടാക്കോ എല്ലാ ഫുഡും
ന്തി അങ്ങന്ണ്ടാക്കൂല ബിരിയാണി നെയ്ച്ചോറ് ഒക്ക്‌ണ്ടാക്കും
ഹ്മ്
പിന്നെ കബ്സ
ആഹ് പിന്നെ കബ്സനോടൊന്നും വല്യ താല്പര്യില്ല ആഹ് ആഹ് അതും അതുഇതും തമ്മി ല്ലെന്താ മാറ്റം സാദാ ബിരിയാണിയും മറ്റേതും
ഹൈദരാബാദി സാദാ ബിരിയാണിയെക്കാളും ഒന്നുംകൂടി ടേസ്റ്റുണ്ട് അയ്ന് മസാല ആദ്യം നമ്മള് ഒക്ക്‌താക്കി വെക്കണം ആഹ് കോയീല് അവരോ യൂട്യൂബില് നോ ക്കുമ്പൊതന്നെ സപ്രേറ്റ് റെസിപ്പികളാണമക്ക്
ആഹ് കൊറേ കാണമ്പൊ നമ്ക്കുംതന്നൊരു കൺഫ്യൂഷൻ കാണല്ലോ ഏത്ണ്ടാക്കുന്നത് ആദ്യം ഇൻ്റത് വച്ചട്ടൊക്കെ ഓലതും കൊറച്ച് നോക്കും നമ്മള് അതും കൊറച്ചങ്ങനെയൊക്കാക്കിട്ടാങ്ങ്ണ്ട്
ആഹ് ശെരിയെന്നെ അതിത്തന്നെ വേറെ വേറെ ഐറ്റംസ് ഒരു ബിരിയാണിയെന്ന്ണ്ടാവും പിന്നെ വേറെ ഫുഡാണെങ്കിലും കറിയാണെങ്കിലൊക്കവരെ ടേസ്റ്റ് കേരളാസ്റ്റെയില് വേറെ പിന്നെ വേറെ രാ ഏതെലും നാട്ടിത്തെതാണെങ്കി വേറെ ഒക്കത്തിനും പിന്നെ നമ്മളെ കയ്യില് സ്റ്റോക്കുള്ള സാനങ്ങളാവണം
ആഹ് ഇന്നത്തെ കിച്ച് ഉച്ചമായകം ഒകെ ഉണ്ടോ
മയക്കം. കൊറച്ച് നേരം ഒറങ്ങും
ആ ഹസ് വരുമോ ഫുഡ് കഴിക്കാൻ വരോ
ആ വരും
കഴിക്കാൻ ആയോ ഇന്നട്ട്
ആ ചെലപ്പം കൊണ്ട് ചെിലപ്പം കൊണ്ടു പോകും മഴ നല്ല കൂടുതലുള്ള ദിവസം രണ്ട് മണി ചില ദിവസം വരും
ഉം
കുട്ടികൾക്ക് എങ്ങനൊലും ഫുഡ് കൊടുത്തേക്കണല്ലോ അപ്പോ കൊണ്ടോവും കൊണ്ടോവും ആ ആ അങ്ങനെ ഒന്നും കഴിയുലാ പണി കറിയും അതൊക്കെ പിന്നെയും കെട്ക്കാവും
ഉം എന്നിട്ട് കുളി ഒകെ കഴിഞ്ഞോ
ആ കുളി കഴിഞ്ഞു
കുളികഴിഞ്ഞൽ തന്നെ കുളി അടിച്ച് ഒരി തൊടക്കൽ കഴിഞാ തന്നെ കഴിഞാ തന്നെ നമ്മളെ ഫുൾ പണി കഴിഞ്ഞു പോലെ ഒരു അശ്വാസ പിന്നെ ഞാൻ ആക്കം പോലെ വരാല്ലെങ്കിൽ പിന്നെ സുഖമാണ് നമ്മുക്ക് നമ്മള ഇതി ഇങ്ങനെ ഇട്ടാല് വേരാൻ ഉണ്ടാവുമ്പോള പിന്നെ അവര് വരുമ്പോതിന് അവണല്ലോ തോണിട്ട് ഒരു പോടിയിൽ അങ്ങനെ നിക്ക ഇന്നിട്ട് വേറെ എന്തെക്കൊ
വെറെ
എട്ടൻ എന്തെങ്കിലുംജോലിക്ക് എന്തെ പോയിനോ നോക്കി രുന്നോ ജോലി എന്തെലും നോക്കോ
ആഹ് ജോലി നോക്കാൻ ഓൺലൈൻ ആയിട്ട് ഇങ്ങനെ നോക്കിനി
എത് വരെ
ഓൺലൈൻ ആയിട്ടെ ടി ടിസി ടീച്ചേഴ്സിന്റെ പക്ഷെ അത് നമുക്ക് കൂടുലാന്ന് തോന്നുന്നു പി പിടി സി എല്ല ടി ടി സികോഴ്സിന് നാല് വർഷമായി ചേർന്നിരുന്നു പക്ഷെ കുട്ടികളുംവീടൊക്കെ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയാത്തത്കൊണ്ട്
ആഹ് ആഹ് ആഹ് ഞാൻ അങ്ങനെ ഫാർമസിക്ക് പോയിരുന്നു പ്ലസ് ടു കഴിഞ്ഞിട്ട് അങ്ങനെ ഫാർമസി ക്ക് പോയി അത് രണ്ടു മാസത്തെ ട്രെയിനിങ്ങില അങ്ങനൊക്കെറിയത്തോ പിന്നെ കല്യാണം വന്ന പിന്നെ കല്യാണത്തിന് കല്യാണം കഴിഞ്ഞ പിന്നെ ഫസ്റ്റ് ഒക്കെകുമ്പോ നമുക്ക്ങ്ങനെ സ്ഥലംഅറിയാം അവിടെങ്കിലും ഒപ്ഷൻ കഴിഞ്ഞ്നിൽക്കല്ലേ ഇപ്പൊ പത്ത്മണിക്ക് അങ്ങട്ട് എത്തലും വീട്ടത്തെല്ലോ വഴിക്കലും ഒക്കെ ഒക്ക പാടെനടത്തില്ലോ അതെഎക്സ്പീരിയൻസ് ആവണ്ടേ പണികളൊക്കെ എടു പ്രത്യേച്ച് പോണം എന്നരിഇതില്
ആഹ ഓക്കെ
അങ്ങനെല്ല നിർതി പിന്നെ എക്സാാം എഴുതാൻ പറ്റി ലാ എക്സാം എഴുതിക്കാണെങ്കിലും സർട്ടിഫിക്കറ്റതില് എലും കോറായിരുന്നു ഇപ്പത്തും കിട്ടില്ല ഇപ്പ എന്തെ നെങ്കിലു
ഇപ്പൊ ഓൺലൈൻ ആയിട്ടൊക്കെ ഓരോ കോഴസകും കാര്യങ്ങളൊക്കെ ഉണ്ട്
ആഹ എന്നാ ശരിട്ടോ ഞാൻ വിളി കൊ
ഓക്കെ